പത്തനാപുരത്തെ കടേന്ന് പൊറോട്ട ബീഫും വാങ്ങിക്കായിരുന്നു
അയ്ന് അമ്മയ്ക്കെങ്ങനെണ്ട്
അമ്മ അങ്ങ് ട്രിപ്പിട്ട് കിടക്കുവാ
എത്ര ദോ ദിവസം കൊണ്ട് പറയാന്ന
കിച്ചന് ചൂടുണ്ടോ ഡീ ഇപ്പൊ
ചൂട് വലുതായിട്ടില്ല ഇല്ല
ഉം
ഉം ചെറുതായിട്ട് കഴുത്തിന്റെ അവടെക്കെ
ആഹ് മരുന്ന് പിടിക്കുമ്പം അങ്ങ് മാറും
ഉം ഞാന് കിച്ചൻ കടന്ന് ഫോണ് പിടിക്കുന്നു അമ്മു ചേച്ചിയാ ഹലോ
ഹലോ
എന്താ
ഞാനിഞ് ദുബായിൽ എത്തിയേ ആഹ്
ചുമ്മാ
സത്യ ഞാൻ ദുബായിലാ
അന്ന എനിക്ക് അന്ന എനിക്ക് ദുബായിലൊരു ഫോട്ടോ ഒന്ന് എനിക്ക് ഒന്ന് അയച്ച് തന്നേ
ത് ഇത് വേറെ ആപ്പികൂടെല്ലേ മൊണ്ണേ വിളിക്കുന്നേ ഇവിടെ അങ്ങനെ അങ്ങനെ ഒന്നും അയിക്കാനോ ഒന്നും പറ്റത്തില്ലാ
ഇതിന്റെ അകത്തല്ല ഇൻസ്റ്റ അതെ ഒക്കെ ഉണ്ടല്ലോ
സുരയമാ എവടാ
സുധേമ്മ അവിടെ ഉപാസന ആശുപത്രിയിലാ
ഏതാശുപത്രിയില്
എനിക്ക് നെടുവങ്കാവീന്നായിരുന്നു ഫ്ലൈറ്റ്
പിന്നേ സുമ്മാ
ച്ചേക്കെലോങ്കാവിന്നല്ലായിരുന്നു ദേവോ ഫ്ലൈറ്റ്നെവ്ചോക്കാം
അയ്യോ എനിക്ക് അങ്ങനെ ആരടുത്ത് പറയണ്ട ആവശ്യം എനി ക്കറിയാം അമ്മു അമ്മു ചേച്ചി പോയില്ലെന്ന് എനിക്കറിയാം
ഞാൻ ദുബായിലാ
അന്നാല് ദുബായില്
കണ്ട ഇത് വേറെ ആപ്പിന്ന് പോലുവാ ഞാൻ ഫോൺ വിളിക്കുന്നെ
അല്ല ഇൻസ്റ്റയിലൊക്കെ ഒന്ന് അന്ന് എനിക്കൊന്നാ ഫോട്ടോ അയച്ചെന്ന ഞാൻ അന്ന് നോക്കട്ടെ
നിക്ക് ഞാൻ ഈ കോള് കട്ട് ചെയ്തിട്ട് പിന്നെയും കോള് വിളിക്കാം അപ്പം കിട്ടോ നോക്കിക്കോ
ശരി